ഹലോ
എന്തൊക്കെ
ആ സുഖം
എവടെപ്പോ നാട്ടിലോ?
നാട്ട് തന്നെ അറിയോ മനസ്സിലായോ ആളെ ആ ആ പിന്നെ അവടെന്താപ്പ അവസ്ഥ?
ഇവടെപ്പെന്ത നല്ല മഴയണ് ഇപ്പൊ പോർത്ത ബാംഗ്ലൂര്
ഏ ആ പടിപ്പങ്ങനെ തന്നെ കൊറച്ചിസായിട്ടെ
ആ. അല്ല എന്ന് വെച്ചാല് പുറത്തെവിടെ എറങ്ങാനും കോലല്ല കാരണം ഫുള് വള്ളം കേയറിട്ട്. കാര്യങ്ങളൊക്കെണ ആ റൂമില് നമ്മളെ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തൊക്കെ ഫുള് വെള്ളാണ് ഫസ്റ്റ് ഫ്ലോർ തുലക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടന്ന് അറിയുണത് വള്ളം കേറിനാലേ
ആ ഇപ്പടിപ്പ നമ്മളക്കേ പോവാധിക്കണ ഞമ്മള് ചോടവേണ്ടേ
ഭയങ്കര ബുദ്ധിമുട്ടായികാണുല്ലേ ഉം ഉം കറണ്ട് പോണൊക്കെ
ആ ഉണ്ട് വൈദ്യുതിന്റെ പ്രശ്നുണ്ട് പിന്നെ അമ്മക്കിപ്പോ ഞമ്മക്കിതുകൊറയല്ലേ കച്ചവടക്കാർക്ക് കൊറല്ലേ ആ നമ്മക്ക് വേറെന്ത് മലപ്പുറം കൂട്ടായോ
ഉം ഞമ്മക്കങ്ങനെ നാട്ടക്ക് ഇങ്ങനെ വരണ രണ്ടിവസം ഇപ്പോ ലീവാണ് മഴ കാരണത്താലൊക്കെ അങ്ങനെ പോകനന്നിപോ കുടുത്തല്ല അപ്പൊ ഒരു എട്ട് മണിക്കൂറിന്റെടുത്ത് ട്രാവലിംഗ് തന്നെയുണ്ട് ആ പിന്നെ മറ്റേ ഫ്ലൈറ്റ് ആറ്റന്നുണ്ടെങ്കിൽ അത്ര വൺ അവറോ അങ്ങനെ എന്താ വരുന്നുള്ളൂ
ആ പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചതേ ഇവിടെ നാട്ടുകാരൊക്കെ നമ്മള് കൂടിട്ട് രോഗ ഉണ്ട വള്ളം കേറിട്ട് മറ്റേക്കാണ ഞമ്മൾ പോയന്റെ സയിടായോണ്ടോ മറ്റേക്കെ എറ്റ തോളകളൊക്കെ കലങ്ങിരിക്കണ് അപ്പ ഇവിടെത്തെ നാട്ട നമ്മള അൽവാസ ചെലത്തുക്കെ കലങ്ങിരിക്കാണ് പിന്നെ നിങ്ങളാ തൊടു ഇപ്പ കാണാറില്ലേ ആ കൊറച്ച് ഉയരത്തിലയോണ്ട് അവിടുത്തെ വെള്ളം തന്നെ ഉള്ളപ്പൊ കുടിച്ചാ പറ്റിയ വെള്ളം
ആ ആ വിന്റെ വിളിച്ചിന്ന് വീട്ടിന്ന് വിളിച്ചപ്പ അങ്ങനെ പറഞ്ഞില്ലന്നു
ആ
അപ്പൊ അതുപോലെ തന്നെ എന്റെ ഉമാന്റെ വീട്ടില് പറഞ്ഞ മാതിരി ഇപ്പൊ എന്റെ അടുത്ത് തന്നെയാണ് അതന്നെ അപ്പ അവളിക്കും ഇതേമാതിരി വെള്ളത്തിന്റെ പ്രശ്നായി ഒരുപാട് ബുദ്ധിമുട്ട ഉണ്ടതാ തുടങ്ങിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്
ഏ അണ്ടല്ലേ പിന്നെ അകണറിലെന്താ അവസ്ഥല്ലേ നമ്മള്
അറിയില്ല അപ്പം എന്താ വെച്ചാല് നാട്ടിൽ എല്ലാത്തിയും ഒന്ന അങ്ങനെ കൂടുതലായിട്ടും വിവരം അറിയില്ല മഴണ്ട് എങ്ങനെ വിളിക്കുമ്പോ മഴണ്ടന്ന് ഇങ്ങനെ പറയുന്നല്ലാതെ എന്താണ് വേറെ നമ്മള് ചോദിച്ചു നോക്കിനില്ല
ഞങ്ങള് നോക്കിയപ്പോ തെളിഞ്ഞ വെള്ളം തന്നെയായിനു ഞങ്ങളൊരു ബക്കറ്റ് ഒക്കെട്ട് മുക്കി കുഴപ്പൊന്നുല്ല കുറച്ച് കാടുമ്പോന്തൊ കൂടെ
ആഹ് അത് പറഞ്ഞ മാതിരി ചപ്പോ വല്ല ശ്രദ്ധിക്കണ്ടാവില്ലേ കാരണം വീട്ടില്ല് വേറെ കേണർ ഇത്ണ്ടായങ്ങോണ്ട്
ആ
അതെ അപ്പം അങ്ങനെ ഇട്ടേകരം അതെ കുറച്ച് മുമ്പാണ് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പിന്നെ കൊറ കമ്മി ആയിക്കണോ പിന്നെ ആരും അങ്ങോട്
ആ അലങ്ങനെ നിങ്ങള് വെള്ളടിയന്ത്രം ഉണ്ടാക്കിന്നാ ഇതിണ്ടായിന്നു മോട്ടവാച്ചീനോ
എങ്ങനാ
മോട്ടർ കനെനോ വള്ള
ഉണ്ടാതെ അതന്നെ അതേ പറഞ്ഞ ആദ്യം മുതൽ ആദ്യം കുറെ മുമ്പ് ഉണ്ടോന്ന് നമ്മള് യൂസ് ചെയ്യുന്ന നമ്മള് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് വള്ളം തന്നെയാണ് ആ ഇപ്പളാ പിന്നെ അയിന്റെ ആ അപ്പൊ പിന്നെ അതിന്റെ ഉപയോഗം കമ്മിയാ ഇറങ്ങ ശല്യൊക്കെ കാരണം പിന്നെപ്പ നമ്മള് നല്ല പാടത്തക്ക് നോക്കലില്ല അപ്പൊ അങ്ങനെ വിളിച്ചു അങ്ങനെ പറഞ്ഞെന്ന് ആ അങ്ങിണ്ട് ശല്യം ഉണ്ട് ക്കെ പറഞ്ഞേണ്ട്
ഉം ഞങ്ങിപ്പോ എഴുതിക്കണേ ഇപ്പൊ ഒരു നേരത്തിന് മോട്ടർ ഇട്ടിട്ട് ഇവിടെ ഞങ്ങക്ക് വീട്ടാർക്കൊക്കെ കുടിക്കാനേ ഈ നമ്മളെ ഏരിയ ഈ ഭാഗത്തിക്ക് കു നേട്ട ഒരു വെള്ളം അടിച്ചിട്ടേ ആ കിണറ്റന്ന് ഇന്നാലൊന്നു സമമാം ചോദിക്കരുതിട്ടേ
ആഹ ആ് ശരി അ ഞാൻ വേണെങ്ക വീട്ടില് പറയാൻ വേണെങ്കിൽ
ഞങ്ങള്ൾ വീട്ടിൽ ചോ ചോദിച്ചിരുന്നു എല്ലാരും പോയിട്ട് ഇങ്ങനെ നിെ ഉപ്പാനോടൊക്കെ കാര്യങ്ങ പറഞ്ഞു പറ അപ്പ ഓറന്ന് പറഞ്ഞപ്പോ നിങ്ങെന്താ നാട്ട് അവിടെ കേത്ത കുടുങ്ങി കാണ വരാൻ കഴിയില്ലാന്നോ
ആഹ ആഹ ആ ഞ ഈ പറഞ്ഞരിപ്പോൊ ഇങ്ങനെ ലീവ് ഉണ്ട് പക്ഷെ പോറാനൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇ
ആഏ എന്താ വിമാനം എന്തോ പ്രശ്നം ഇത്ണ്ടാവലല്ലേ അതിറെ ഇത് കിട്ടണ്ടാവലേ
അത എന്താ വെച്ചാല് എന്താ നമ്മക്ക് പിന്നെ എന്താ വച്ചാല് ഇവിടന്ന് പോക്കൊക്കെ അതായത് എയർപോർട്ട് പോക്കൊക്കെ റിസ്ക് ആണ് ആ അവിടുന്ന് എപ്പോടെ പോവാണ അല്ലെങ്കിൽ ആ റെയിൽവേ പോവാണു എന്തും വല്ലാതെ ടാക്സിക്കാര് ആും കിട്ടണില്ല ഇ നമ്മക്ക് അങ്ങോട്ട് പോണം എന്നുണ്ടെങ്കിലും
ഉം
ഒന്നര മണിക്കൂർ യാത്ര വരുന്നുണ്ട് നമുക്ക് ് പിന്നെ ബാംഗ്ലൂര്ലല്ലേ എന്താലും സ്വാഭാവികമായിട്ടും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആഗം അപ്പ പിന്ന നമു അവിടു എണന്ന ഭയങ്ക ബുധിമുട്ടാണ്
ആ പത്രത്തില മാർത്തിലൊക്കെ കണ്ടപ്പോൊ ഇതിനെ പറ്റി അവിടൊക്കെ ഫുള് വെള്ളം കറ ഒക്കെ റോഡുകളൊക്കെ മുടങ്ങിിക്കയ അതതിരി ജോലിക്കൊക്കെ തടസ്സണ എന്നൊക്കെ
ആഹ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പെ മഴ വെച്ചാല് നല്ല മഴന്ന കാരണം ഇവിടെന്ന് പോ അങ്ങനെ ഈ വെം നമ്മള ഈ നാട്ടത്തന്മാർഈ വെള്ളം പോകല്ലോ സ്ഥലങ്ങളില്ല അവിടെുന്നു കൂടുതലായിട്ട് ആ ആ് നഞമ്മളടെ നാട്ടിൽ പറഞ്ഞാ പോയി കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെ അങ്ങനെ വേറെ എന്തേലും പാത്തിന്റെ സൈഡ അങ്ങനെങ്ക പാടത്തൂൊക്കെ വള്ളങ്ങിയും കാര്യങ്ങളൊക്ക ആട്ട് എങ്ങനെങ്കും വള്ളംവുംും പെട അങ്ങനെയല്ലട ഫ്ാ ആ ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ ആയ കൊണ്ടേ കൂടുതലായിട്ട് ഇങ്ങനെ പുൊറത്തേക്ക് വെള്ളം പോവല ഭയങ്കര ബുദ്ധിമായി ആ ഡട്രെയിനേജ് ഉണ്ടാവ പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ മാതി എ ഉള്ള് മൂടിീട്ടേക്കലം
ആഹ
ആപ്പ എന്താല ആട ഇപ്പ എ ഫ്ലൈറ്റിന് വരാന ആ ഇ അധികം ചാൻസ് കാരണം എന്താ പറയാ ട്രാവലി ആ ചെറിയ ബുധിമുട്ട് പറഞ്ഞത്
ആഹ
അതല് ട്രെയിനിന് പോരാന്നണ്ട ഞാൻ പറഞ്ഞില്ലേ നേത്തെ എട്ട് മണിക്കൂറോളം യാത്ര വരുന്നുണ്ട്
ആഹ് ദീവണ്ടി അങ്ങനെൊ ഒരു പ്രശ്നംുണ്ട് നമ്മള് നമ്മള് ഇതേവരെ പോന്നീ ഇവിടക്ക്േ അതേമാതിരി ഹൈദരാബാദ് അവിട കേട്ട് പോന്നപ്പോ ബാംഗ്ലൂ
അതെ അതെ ട്രെയിന്ന്നെന്താ വച്ചാല് നമ്മളീഈ പറഞ്ഞ അല്ല നോർത്ത് നിന്നന്ന് നല്ല വരുന്ന ചിലപ്പോ വണ്ടികളക്കെ കയറ അവിടുന്ന് ബാംഗ്ലൂരിൽ നിക്കുക എന്നുണ്ടെങ്കിലും വ കുഴപ്പോന്ന്ും പിന്നെടെയിനാണണ്ടെങ്ക നമു കയറേ പറ്റ അത്രയും വേസ്റ്റും കാര്യ വസ് കാര്യങ്ങളൊക്കെ നു ഇസ്ഥായിട്ട് ഇരിക്കാനോാര്യൊക്ക ഒന്നിനും പറ്റൂില്ല അണം ഓരോ സ്വഭ സ്വഭാവം നമക്ക് കൃത്യമായിട്ട് അറിയാലോ
ഉം
അങ്ങനെ അതിൽ കേറിട്ട് ന കൂടി കടക്ക നമുക്കൊരു എന്തോ അതില് കേരളേ നടക്ക ഇനിയിപ്പ സ്ലീപ്പർ എാലും ഏകദേശം എല്ലാവും അങ്ങന തന്നെ ഏക്ക അതിൽ ഏര വര നമ്മപ്പോ പൊതുവെ കാണലുണ്ടല്ലേ ആ പിന്നെ ഏസിയൊക്കെ എടുക്കണയ് ഏസി എടുകാണെ പിന്നെ ട്ടി ട്ടി ആർ ഉണ്ടായിംകൊണ്ട് ഇനിപ്പോ ഈ ഈ സ്ലീപ്പറിലും ടി ടി ആർ വന്നാ അത് പോയി കഴിഞ്ഞാ പിന്നേം ആൾക്കാരത് ജനറൽ കമ്പാർട്ട്മെൻ്റ് മാരിയാവും ഏസി പിന്നെ അത്ര വലിയ പ്രശ്നല്ല. ഇല്ലല്ലേ ഏസി ആവുമ്പോ പിന്നെ വലിയ പ്രശ്നല്ല.
ഉം നമ്മള്തേമാരിപ്പോയാപ്പോ ഈ പ്രശ്നം ഉണ്ടായ്ന്നു
ഞമ്മള് ഇവിടുന്ന് കേരളത്തിന്ന് പുറത്ത്ക്ക് പോവാണ്ന്ന്ണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ ട്രെയിന് ഏഹ് ഇപ്പൊ മഹാരാഷ്ട്ര ഒക്കെ മ്മള് ഇവടക്കപോ ഹരിയർപോട്ടൊ ക്കെലേ അവിടൊക്കെ പോയ്ന്നപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓ ഒരു ദിവസതിന് അടു ഏഹ് ഇത്ണ്ടോ ട്രാവൽണ്ടാവും ട്രെയിനൊക്കെ എനക്ക് അ ഈ പറഞ്ഞമാരി ചടച്ച്ക്ക്ണ്
ആ ഞമ്മള് പറഞ് ഞങ്ങളിതെ മാതിരി ഒരു യാത്ര. പോവാൻ കെര്തീന്ന് മാത്തെറാൻക്ക് മയക്കാലത്ത് ഈ പറ്റേ ഉം അയ്ന്റെ സമയം പ്പൊ ആണല്ലോ. മറ്റേത് ത് സീസണ് അപ്പൊതേമാരി ഇങ്ങനെ ട്രെയിനിന്റെ പ്രശ്നം വന്നു വള്ളം കയറിട്ട് ആവാത്തൊക്കെ കർണാടക ഭാ തൊക്കെ കാരണം
പിന്നെപ്പ ഈ പറണമാരി ബാ ത്റൂമ്ന്നുക്കെ ബാത്റൂം അല്ലെങ്കി ഏഹ് വാഷ്ബേസൊന്നും യൂസ്യ്യാനേ പറ്റുല്ലാ അവിടൊന്നും കാരണം ഫുള്ളയില് തുപ്പിയിട്ടും ഈ ഭായിമാരൊക്കെ ഇ പാൻപരാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ് അത്ണ്ടെയ് ഓൽകീ വൃത്തിന്റെ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുയ് ഒന്നാമത് വിദ്യാഭ്യാസൊക്കെ. അതിന്റെ നേണ്
അതെ അതെ അപ്പ എന്തായാലും ഇപ്പൊ അധികം ഫ്ലൈറ്റിന് പോരാനായിരിക്കും ചാൻസ് ആ ട്രാവലിങ്ങിന്റെ ടൈമ് നമ്മക്ക് സമയ ലാഭാണ് പിന്നെപ്പൊ പിന്നെ കുറച്ച് നീറ്റ് ആയിട്ടുള്ള അന്ന് അടിപൊളിയായിട്ട് പോരും ചെയ്യാലോ ആഹ്
അയന്നെ നല്ലതയ് ഉം അപ്പൊ പൈസ നോക്കിട്ടൊന്നും കാര്യല്ല ഉം പൈസയും കാര്യൊവും നോ കീട്ട് കയ്യുല്ല നമുക്കിപ്പൊ സുരക്ഷേണാലോ വാണ്ടേ
അതെ അതെ ഉം അയാച്ചാല് ഈ ഏഹ് ഫ്ലൈറ്റിന് പോരുവാ നമുക്ക് ഈ എയർപോർട്ടില് വർകീയ്ണോല്ക് കുറേ ലാഭാണ് ഏ അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ സ്റ്റുഡൻസല്ല അവിടെ ഏഹ് എംപ്ലോയീസ് ഉണ്ടാവൂല്ലേ അവർക്കൊക്കെ കുറെ ഏഹ് നമുക്ക് ഈ ടിക്കറ്റ്മ്മക്കെ കൊറെ ലാഭം വരും അവിടെ വർക്ക്യ്യ്ണോല്ക്.
ആഹ് ആഹ്
തരം ന്നാള്ണ്ട് ങ്ങനെ പറീണു. ആ അതുപോലെ തന്നെ ന്റെ ഒരു കൂട്ടാരം മറ്റേ തണ് ക്യാബിൻ ക്രൂ ആയിട്ട് കേറീ ഈ പറഞ്ഞ മാരി ഇന്റർനാഷണൽ ഒക്കെ പോവാണ്ന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ലക്ഷറി ആണ്ന്ന് പറീണ്ട്.
ആഹ് പിന്നെ നമ്മള് ആ കെണർന്റെ കാര്യം ങ്ങനെ തീരുമാനിക്കല്ലേ
ആ അത് ങ്ങൾ അവിടെ വീട്ടില് പ
ഞങ്ങള് ഇപ്പൊ ഇതേമാരിരു എന്താ ങ്ങനെ വാങ്ങീട്ടേ മോട്ടർ വാങ്ങീട്ട് നമ്മള് ഫിറ്റീത്ട്ടേ പിന്നെ കരണ്ട് അവന്റെ ആഹ് കുറച്ചൊരു അപ്പുറത്തെയ് ഒരു വീടുണ്ട് അവിടുന്ന് വലിച്ചിട്ട്. എന്നിട്ട് നമ്മുക്ക് ഈ ഒരു പൈപിട്ടിട്ടെ നാട്ടര്ക്ക് കിട്ടണ വെള്ള കുടിവെള്ളത്തിന്ള്ള ആവശ്യത്തിന് മാത്രള്ളു അയ്ന്ന് എടുക്ക ബാക്കി പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ.
ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ അ എന്തായാലും ങ്ങൾ അവിടെ ഒന്നുകൂടി പറഞ്ഞാൽ മതി എന്താലും ചിലപ്പോ ഇനിപ്പോ എന്നാലുംന്നും ഇനി വിളിക്കണ്ടാവില്ല നളേക്കറങ്ങ വിളിക്കണ്ടാവുള്ളു കാണന്നുണ്ടെങ്കില് അത് പറഞ്ഞാമതി.
ഉം നിങ്ങക്ക് വേറെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലല്ലേ, കൊഴപ്പൊന്നുവില്ലല്ലോ?
ചെറിയ
ആ അങ്ങനെ ഉണ്ടാവല്ലേ അടെ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ?
അതെ അതെ പിന്നെ ഇവിടുന്ന് കൂടുതലായിട്ട് ഫുഡോ കാര്യങ്ങളൊന്നും ബാംഗ്ലൂരല്ലേ നമുക്ക് ഫുഡ് പോയിസൻ വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അത് പൊ റത്തുന്നെല്ലാ അങ്ങനെ ഫുഡ്‌ ഒന്നും കഴിക്കലില്ല.
ആ അതൊണ്ട്, അവിടിങ്ങനെയ ഫുള്ളങ്ങനത്തെ പ്രശ്ന നമ്മളീ വാർ
ആ ആ ഇപ്പൊ കൂട്ടാരനൊക്കെ ന നാട്ടേക്ക് പോയി ഇപ്പൊ ഫുഡ് പോയിസൺ പിടിച്ചിട്ട് നാട്ടേക്ക് പോയി. ഇപ്പോവനിതാ എന്താ രണ്ടു മൂന്ന് ദിവസ ആയിട്ട് വയറു വേദനൊക്കെ പറേനൊണ്ടെ.
ഉം ഹോട്ടലിലൊക്കെ ഈ പ്രശ്നംണ്ട് അവിടുത്തെ, നമ്മട്ത് മാതിരില്ലല്ലോ ഇടപാടൊന്നും, നമ്മടാട്ടത്തെ മാതിരി ഫുഡും ശരിയാവില്ല ഭക്ഷണം ശരിയാവൂല അതുപോലെ വൃത്തിയും കാര്യങ്ങളൊക്കെ മോശ ക്കാണ്, പിന്നെ ഈ ഇതൊക്കെ അടിക്കണതല്ലേ, മറ്റു കടതൊക്കെല്ലേ മായ വിഷം അതൊക്കെ അടിച്ചു വെക്കണതല്ലേ, അപ്പ അതിനനുസരിചൊള്ള ആരോഗ്യപ്രശ്നം. ഉണ്ട്ഞമ്മക്കിപ്പോഞമ്മ വെച്ചിണ്ടാക്കാണ് ഏറ്റവുംനല്ലത്.
അതെതെ വീട്ടിൽന്ന് ഫുഡ് എത്രത്തോളം കഴിക്കാൻ പറ്റ്വോ അതന്നെ നല്ലത്. പൊറത്തായിക്കഴിഞ്ഞാ പൊറത്ത നിന്ന് പോയാണ് പിന്നെ നമ്മള് ഒന്നല്ലേ നമ്മള് കുക്ക് ചെയ്യണം കുക്ക് ചെയ്താത്തന്നെ നമുക്ക് ചെലപ്പോ നേരെ കഴിക്കാൻ സമയം കിട്ടും. ട്ടാനുവതിനൊക്കെ ബുദ്ധിമുട്ടാകരം പുറത്തൊരു ജോലിക്ക് പോയി കഴിഞ്ഞാല് വേറെ എന്തെലൊക്കെ ആവശ്യത്തിന് പോയിക്കഴിഞ്ഞ ബുക്ക്‌ ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ മ്മ ഈ ഹോട്ടൽ തന്നെ ആശ്രയം അത്രേള്ളൂ അല്ലാതെ വേറൊന്നുമില്ല.
എന്റെ മോൻ അവിടെ പഠിക്കണ്ടായിനു ഓൻ ഇപ്പതേമാരിത്തെ പരാതി ഒക്കെ പറയണ്ട് പിന്നെ ഓനു പിന്നിങ്ങട്ട് പോകണ്ട ആവശ്യം ഒന്നില്ലേറെ ഓന്ക്കവിടെ എ വെപ്പലാതൊക്കെ ഉണ്ട്.
ആ
എന്നാലേ ഞാൻ ഇവിടെ ആ കാര്യങ്ങൾ അതേമാതിരി തീരുമാനിച്ച പിന്നെന്തേലും ആശ്യക്കണ്ടേ നിങ്ങക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് ചർച്ച ചെയ്തിട്ടേ ഓരു പറഞ്ഞോളൂന്നാ കാര്യങ്ങളൊക്കെ. എന്നായിക്കോട്ടന്ന ആ ശരിന്നാ.